ഹലോ
ഹലോ
കേക്കാമോ? ഹലോ
ആഹ് കേക്കാം കേക്കാം
ആഹ് എനിക്ക് കേക്കാം
കോക്കാവോ
ഇന്നടി ആഹ് എടി
ആഹ് ആഹ് ഞാൻ എടി ഞാൻ വിളിച്ചതെ ആഹ്
ആഹ് പറ
അ ഞാൻ നിന്നെ വിളിച്ചത് ആന്റി നെ ല്ല അസിസ്മെന്റ് ഒന്ന് പറഞ്ഞു തരോ ആഹ് അത് തരു പറഞ് തരോന്ന് ചോയിക്കാൻ വിളിച്ചതാ
അതെനിക്ക് മനസ്സിലായി അത് നേരെ ചോയിച്ചല്ലേ എടി അത് നീ ചെയ്തിട്ടുണ്ടോ? മറ്റെ അന്ന് ഡെമോ ചെയ്ത സമയത്ത്.
ഒരു വട്ടം അന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്തായിര്ന്ന്. പിന്നെ ഞാൻ എങ്ങോട്ട് എനിക്ക് ഇതായി ട്ടില്ലഅവിടെ ആ ഇതില് ചെയ്തതേ ഉള്ളൂ.
ആഹ് അന്റെ ഇൻട്രോ ഒക്കെ അറിയാല്ല? ഇൻട്രോ ആ ഇതിനകത്ത് എന്തോന്ന് സ്കിന്ന് കാര്യങ്ങള് ആ മറ്റേ ആബ്ലി കേസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക അത് കഴിഞ്ട്ട് ആ പ്രൊസീജിയർോട്ടല്ലേ അതെ പ്രൊസീജിയർ എന്ന് പറയുമ്പം ആദ്യം നമ്മള് എന്തോന്ന് ചെയ്യണം കൈ റബ്ബ് ചെയ്യണം. നല്ലപോലെ ഹീറ്റ് ആക്കിയന്ശേഷ് അയിന് നമ്മള് വെക്കാം പ്രൈവസി ഒക്കെ പ്രൊവഡ് ചെയ്ത് കൈ വെക്ക്യ കൈ വെച്ചിട്ട് നമ്മള് മറ്റേ സിഫിസ്റ്റേണ് ഉണ്ടല്ലോ സ്റ്റിഫിസ്റ്റേണത്തിന്റെ ആഹ് ആഹ് താഴ്ത്തെ ആഹ് ഒരു പോയിന്റ്. കൂർത്ത പോയിന്റ് അവിടെ വേണം കൈ വെക്കാൻ എന്നിട്ട് നമ്മൾ അവിടെന്ന് രണ്ട് കൈയും കൂടി വെച്ചിട്ട് പാൽപേറ്റ് ചെയ്യണം. പാഡ്സ് യൂസ് ചെയ്ത്ട്ട് ഇങ്ങനെ സർക്കുലർ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അറിയാല ഇങ്ങനെ റൗണ്ട് റൗണ്ട് റൗണ്ട് ആയിട്ട് രണ്ട് ഡയറക്ഷൻലോട്ട് അപ്പൊറ്ത്തും ഇപ്പറ്ത്തു ആയിട്ട് പോണം ഒരേ സമയത്ത് അപ്പൊ നമക്ക് എന്തന്ന് പറ്റും. അപ്പ അവിടെ തല കുഞ്ഞിൻ്റെ തലയാണെങ്കി നമു മറ്റെ ഒരു ഹാർഡ് ഫീൽ ആയിരിക്കും ഒരു ഹാർഡ് ഫീല്
ഏത് സൈഡിലായിരിക്കും അങ്ങനെയാണെങ്കി നമ്മൾ പറയാന്ള്ളത്
അതായത് നോർമലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാ മോള്ല് അതായത് നമ്മള് ഫണ്ടസിന് അവിടെ നോർമലി ഇതായിരിക്കും വരുന്നത് ബട്ടക്സ് ആയിരിക്കും വരുന്നെ
ഓക്കെ
നോർമലി അതിന് നമ്മള് ബ ഫണ്ടസൊക്കെ കണ്ടുപിടിക്കണം അതറിയാലോ കൈ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ച്
ആ മറ്റേ മെക്ഡൊണാൾഡ്സ് ഫെഷർമെന്റ് അല്ലേ
ആഹ് അതെന്നെ ഇങ്ങനെ കൈ വെച്ച് വെച്ച് വെച്ചിട്ട് ഇന്നട്ട് മെഷർമെന്റ് എടുക്കണം. ഫണ്ടസ് കണ്ടു പിടിക്കണം അഎന്നെ എന്നിട്ട് അവടന്ന് താല്പര്യം തൊടങ്ങെ. അപ്പൊ താല്പര്യുമ് ഇപ്പം ഇപ്പം നോർമലായിട്ട് പറയുവാണെങ്കി അവിടെ ഇതായിരിക്കും വരുന്നെ എന്തോന്നുന്നു ബട്ടക്സ് ആയിരിക്കു വരുന്നെ. അപ്പൊ അവിടെയാണെങ്കി ഒരു സോഫ്റ്റ് പോലെ ആയിരിക്കു ഇരിക്കുന്ന എന്നാ ഒരു
ഒഹ് നല്ല നമ്മള് ഡീപ്പായിട്ടാണോ ചെയ്യാനുള്ളെ
ആഹ് പക്ഷെ മാം പറ്ഞ്ഞ പറ്ഞ്ഞ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ പേടിച്ചെല്ലേ ചെയ്യുന്നേ അപ്പം നമ്മള് ചെയ്യുമ്പഴ്ത്തേക്കും ലൈ ഇക്ക്യേട്ടനാണ് തോന്നുന്ന അപ്പൊ ഒന്നും കിട്ടത്തില്ല. സത്യം പറ്ഞ്ഞ കൊറ്ച്ച് അമർത്തിയണ് ചെയ്യുന്ന ഇന്നാലേ കിട്ടത്തൊള്ളൂ
ഓഹ്
സാനം. അപ്പൊ നമ്മള് ചെയ്യുമ്പഴത്തേക്കും അവിടെ സ്മൂത്ത് കണക്കി ഇന്നാ പിന്നെ സ്പോഞ്ച് പോലെയൊക്കെ ആരിക്ക്യു ഇരിക്കുന്ന. ഇറ് റെഗുലർ ആയിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ബട്ട ക്ഷാന്ന് മൻസ്സിലാവും. ഏഹ് എന്നിട്ട് നമ്മളെന്തെയ്യും മോള്ത്തെ ഭാഗം പാൽ പേറ്റ് ചെയ്ത് പിന്നെ പയ്യെ നമ്മളെ എന്ത്ചെയ്യും ആഹ് രണ്ട് കൈ ഒരേപോലെ രണ്ട് സൈഡിലോട്ട് കൊണ്ടരും രണ്ട് സൈഡിലോട്ട് ലാറ്ററൽ സൈഡിലോട്ട്
അതായത് ഈ ലാട്രൽ സൈഡ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ വയറിന്റെ രണ്ട് സൈഡിലായിട്ട് കൊണ്ടുവ ല്ല നല്ല ആയിട്ട് കൊണ്ടൊരണെ. നമ്മുടെ ഈ സ വാ യിട്ടിരിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവരണം
ആഹ് താഴൊട്ട് കൊണ്ടുവരുമ്പോ പയ്യെ വന്നാമതി പിന്നെ ചെയ്യുമ്പോ കൊറച്ച് ഡീപ്പ ആയിട്ട് ചെയ്യണം
ആഹ്
ആഹ്. എന്നിട്ട് കൈ പയ്യ തഴോട്ട് കൊണ്ടരാ. താഴോട്ട് കൊണ്ട രുമ്പഴത്തേക്കും നമ്മള് എന്ത് ചെയ്യ. ഫെർദ് ആദ്യ ഫെർദ് സൈഡാണ്. അത് ഇപ്പ നമ്മള് വയറ്റ് സൈഡില നൽക്കുന്നത അപ്പ ലെഫ് സൈല സൈഡ്ലാണ് നമ്മള് പാൽപേറ്റ് ചെയ്യുന്ന അപ്പൊ നമ്മള് എന്തെയ്യും. നമ്മള് ലെഫ്റ്റ് ഹൻഡ് അതായത് പേഷ്യന്റിന്റെ റൈറ്റ് സൈഡിന്റെ അവിടെ നമ്മള് ചെറിയൊരു പുഷ് കൊടുക്കും. ചെറ്തായിട്ട് അന്ന് മാം കാണിച്ചില്ലേ ഒരു പുഷു കൊടുത്തിട്ട് അപ് ഇപ്പറത്തെ സൈഡിന്ന് മോളിന്ന് താഴോട്ട് ഇങ്ങെനെ നമ്മള് സർക്കുലർ രീതിയില് താൽപേയ്റ്റെയ്യും താൽപേറ്റ് ചെയ്യുമ്പം ഉം അവിടെ ഇപ്പ നമുക്ക് എ ബാക്ക് കൊച്ചിൻ്റെ ബാക്കാണ് കിട്ടുന്നെങ്കി നമുക്ക് വറെ സ്പൈൻ അറിയാൻ പറ്റും. സ്പൈന്റെ ഒരു സംഭവം നമുക്ക് അറിയാൻ പറ്റും ഇനി മറ്റെ അഹ് ഒഹ് ആ സൈലാണ്. ഇഞ്ഞൊരു സ്പൈൻ പോലെ ഇങ്ങനെ കേർവ് പോലെ അറിയാൻ പറ്റും ഇന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഒറ് റാശ്യം ചെയ്തപ്പൊ കിട്ടിയില്ല. അറിഞ്ഞൂട ഇപ്പറ്ത്തെ സൈഡാണെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ അത് നമ്മളെ ഫിങ്‌ഗേഴ്സും ഹാൻഡും കാലും അത് പക്ഷെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അതായത് അവിടെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതായത് എം ടി ആയ്ട്ടുള്ള സ്പേസ് ആയിരിക്കും കൂടുതല് മന്സ്സിലാവൂലേ നമ്മള് തമ്മില് സാധാരണങ്ങനെ കെടക്ക്ന്ന കെടക്ക്ന്ന പൊസിഷൻ മന്സ്സിലാവുല്ലേ അപ്പം കയ്യൊക്കെ ഇങ്ങനെയിരിക്കുമ്പോ അയിനെടെ ഇത്തിരി സ്പേസായിരിക്കൂടെല് നീ ചെയ്തിട്ടുണ്ടായിരിക്ക്യുവല്ലോ അന്ന് ചെയ്ത മാം പറ്ഞ്ഞന്നില്ലേ
ഞാന് ഏഹ് ഷെരൺ മാമിന്റെ അവടെ പോയപ്പഴേ ഞങ്ങക്ക് ആൻ ഞങ്ങളാ ദ്യമെ വാർഡിലെല്ലാരുന്നോ അപ്പൊ ഞങ്ങക്ക് അവടെ കൂടുതല് ആന്റ്ലി ഞങ്ങള് നിന്ന സ്ഥലത്ത് കൂടുതലും പോസ്നേറ്റ്ലാരുന്നു അപ്പാ ആന്റ്‌ലേറ്ററ്ല് എ ഞാ ചെയ്യാൻ കിട്ടിയിട്ടില്ല അതാണ് ഞാൻ ചോയിച്ചത് എങ്ങനെ ആഹ് നം എനിക്ക് നാളെ എക്സാമാണ് മറ്റന്നാളെ അപ്പെ എങ്ങനെ ചെയ്യണ്ടേന്ന് അറിയത്തില്ല
അത് മാംസ് വല്ല്യ മാം പറ്ഞ്ഞേരും തോന്ന്‌ന്ന് വല്ല്യ
ആഹ് പറഞ്ഞേരും കാഴിച്ച ഞങ്ങളാദ്യായിട്ടല്ലേ ചെയ്യ്ന്നെ പിന്നെ പോരാത്തേന് അടുത്ത സെമ്മില് മതിയല്ലൊ ഇത് അതോണ്ട് വല്ല്യ പ്രശ്നയില്ലാന്ന് തോന്ന്ന്ന്
ആഹ് എന്നിട്ട് ഈ രണ്ട് സൈഡും ഇപ്പൊ ലാട്ടർ സൈഡൊക്കെ ഏഹ് ബാക്കും ഫിംഗേഴ്സും ആഹ് ഹാൻഡസൊക്കെ കണ്ടുട്ച്ച് ഇനി ഇനി എന്തോന്നെയ്യും
യെ ബാറ്റർല് ബാറ്റർല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെൽവി ഗ്രിപ്പ്
ആഹ് പെൽവിൻ ഗ്രിപ്പ് അപ്പൊ നമ്മള് കൈ അനക്കാതെ തന്നെ ആ സൈഡീന്ന് പയ്യെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മള് എങ്ങോട്ട് പോവും മറ്റെ നമ്മള് പ്യൂബസിന്റെ അവടെ പോവും ഒക്കെ അവിടെ നമ്മള് നമ്മള് രണ്ട് കൈയും കൂടി ചേർത്ത് ഒരുമിച്ചങ്ങ് കൊണ്ടോവും അപ്പം നമ്മൾ നോക്കും നമ്മള് കൈ നമ്മള് ഫിംഗേഴ്സ് രണ്ടും കൂട്ടിമുട്ടുന്നുട്ടോ നോക്കും അങ്ങനെയാണെങ്കി
കൂട്ടി മുട്ടുവാണെങ്കി ഡൈവെർജിങ്ങാണെങ്കില് ഞാ എൻഗേജ്ഡ് കൺവെർജിങ്ങാണെങ്കില് നോട്ട് എൻഗേജ്ഡ്
ആഹ് അങ്ങനന്നെ അതായത് ഡൈവെസ്ഡാണെങ്കി ഹെഡ് എവിടെ ആയിരിക്ക്യും
ഹെഡ് ആഹ് താഴ്ന്ന്ച്ചാല് നമ്മക്ക് താഴോട്ടായിരിക്കും അതായത് സിമ്പേഴ്സ് സിവിസിലോട്ടങ്ങ് നല്ലോണ്ണം കുഞ്ഞിന്റെ തല താഴ്ന്നായിരിക്കും ഇരിക്കിന്നെ
ആഹ് അതെന്നെ മറ്റതാണെങ്കി നേരെ ഓപ്പോസിറ്റ് മോള്ലായിരി ക്ക്യും ആഹ് അതാണ് പെൽവിക്ക് അത് കഴിഞ്ഞിട്ട് ആഹ് പോളി ഗ്രിപ്പാണ് പെൽവി ഗ്രിപ്പ് ടൂ എന്നൊക്കെ പറയതിനെ അത് ന്നർഞ്ഞാ നേരെ തിരിച്ച് നമ്മള് നമ്മളെ റൈറ്റ് ഹാൻഡ് ആ പെൽവിസിന്റെ അവിടെ അതായത് നമ്മള് ഇത് ചെയ്യ്ണ സമയത്ത് കൈയ്യ് എടുക്കാനേ പാടില്ല അവിടെ തന്നെ വെയ്ക്കണം
ഓഹ് ഓഹ്
കൈയെടുത്താ മൊത്തം പോവും അതായത് കൈ നമ്മള് അനക്കാനേ പാട്ല്ല എന്നിട്ട് നമ്മളെ മറ്റേ എന്തോന്ന് തം ഫിംഗറ്ന്റെ മറ്റൊരു പൊസിഷനില്ലേ ഇങ്ങനെ ന് നിവർത്തി വെക്ക്യത്തില്ലെ കൈ
ആഹ് ആഹ് കൈയ്ന്നാ പാം നല്ല സ്ട്രെച്ചെയ്ത് പിടിക്കണന്ന് പറഞ്ഞേത്
ആഹ് പാം നല്ല സ്ട്രെച്ചെയ്ത് പിടിച്ചിട്ട് നമ്മള് എന്തെയ്യണം ബലോട്ടബിൾ ആണോന്ന് നോക്കണം അതായത് നമ്മക്ക് തല കിട്ടുവാണെങ്കി ബെലോട്ടബിളാണ് തല കിട്ടുന്നില്ലെങ്കി നോട്ട് ബെലോട്ടബിൾ നോട്ട് ബെലോട്ടബിൾന്നർയുമ്പം കുഞ്ഞിന്റെ തല എവിടെയിരിക്കും
നോട്ട് ബെലോട്ടബിളാണെങ്കി എൻഗേജ്ഡായിരിക്കും കുട്ടിയുടെ തല നമ്മക്ക് ഡൈവേർജിങെ ഏഹ് തായതായിരിക്ക്യും കിട്ടുന്നെ
ആഹ് അങ്ങനെ അപ്പം അങ്ങനെ നോക്കും ഇതാണ് മൊത്തത്തിലുള്ള അസിസ്മെന്റ്
ഓഹ് നീ എത്രണം ചെയ്തായിരുന്നു ആന്റി ടെൻ പ്ലാസ്സ്മെന്റ്
ഞാൻ ആകെ ഒന്നേ ചെയ്തോള്ളൂ ഒന്നാ ആ ഒന്ന് രണ്ടെണ്ണം ചെയ്തു പക്ഷേ ഒന്നെനിക്കി നല്ലായിട്ട് കി ട്ടിയില്ല രണ്ടാമത്തെ മാം ചെയ്ത് തന്നു
ഓഹ് ഓഹ് ഓഹ് ആഹ് നീ എവിടെന്നാ ചെയ്തെ ലേബറ്ന്ന് റൂമ്ന്നാണോ ചെയ്തെ
ഞാൻ ലേബർ റൂമിലും ചെയ്ത് അല്ലാതെ എൻ എസ് ടി നും ചെയ്ത് നീ ചെയ്യ്ന്നില്ലേ
എൻ എസ് ടേം ആഹ് ഞാ ഇത് ഞങ്ങൾക്ക് എൻ എസ് ടി ഇനി കിട്ടത്തല്ലേ ഒള്ളൂ അപ്പൊ ഇനി പോവുമ്പോ കി ചെയ്യാ പറ്റുവായിരിക്കും
ഓഹ് അവിടെ അവിടെ കൊറെ പേഷ്യൻസ് വരും എൻ എസ്
ആഹ് എൻ എസ് റ്റി യില് ആഹ് ഞങ്ങൾക്ക് ഇപ്പ ഈ എന്തുവാ പിന്നെ ഞങ്ങൾക്ക് ലേബർ റൂമിൽ ചെന്നപ്പോ തന്നെ ആന്റിലേറ്ററിൽ മറ്റത് മൊത്തം ഈ ഫോളസ് ഇടാൻ വേണ്ടിയിട്ട് ആന്റനീറ്റൽ കേസൊക്കെ വരുന്നുണ്ടായിരുന്ന് പക്ഷെ അതൊക്കെയന്ന് പറഞ്ഞാ ആ കത്തീട്ര് ഇടാൻ വേണ്ടിട്ട് ഫോളിസ് കത്തീട്ര് ങാ കത്തീ ഇടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവരാ വന്ന് അടുത്ത സെക്കൻഡ്ന് ഇട്ട് കഴിഞ്ഞ ഉടനെ അവർക്ക് വീണ്ടും ഷി ട്ര ഇട്ട് അവരങ്ങ് പോകും അപ്പ തന്നെ അവരങ്ങനെ ഒത്തിരി നേരം അവടെ കാണത്തില്ല അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യാനുള്ള ടൈമും കിട്ടത്തില്ല പക്ഷെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാ വരുന്നേ പക്ഷെ നമ്മുക്ക് എന്തുവാ അവടെ ചെയ്യാനായിട്ട് നമുക്ക് ആളിനെ കിട്ടത്തില്ലേ അവര് മാഡമും പറഞ്ഞത് എൻ എസ് റ്റി പോയാലേ കിട്ടൊള്ളോന്നാ പറഞ്ഞത്
എൻ എസ് റ്റി യിലാണ് നല്ലത് അവിടെ ആവുമ്പോ ചെയ്യാൻ ഇതുണ്ട്
ആഹ് ആ ഇപ്രാവശ്യം എൻ എസ് ടി ആണെങ്കിൽ മാംസ് നമുക്ക് വിനീത മാം ആണെങ്കിൽ നമുക്ക് ഐ എം മൊക്കെ എടുക്കാനൊക്കെ തരും നമ്മളെ കൊണ്ട് എടുപ്പിക്കും അവിടെ
ആഹ് നമ്മളും എടുത്തായിരുന്നു
ആ മറ്റേ ടി ഡി വാക്സിൻ എന്തുാവായിരുന്ന് ഫസ്റ്റ് ഡോസ് പിന്നെ ബൂസ്റ്റ് ട്രിക്സ് ഇൻഫ്ലുവൻസ ഇതൊക്കെ എടുക്കാൻ സമ്മയിക്കും
ഞാൻ അന്ന് എൻ എസ് ടി നിന്നപ്പോ നമുക്ക് കൂടുതല് അവിടെ എനിക്ക് തോന്നണ് എൻ എസ് ടി കണക്ട് ചെയ്യാനാണ് എൻ എസ് ടി കണ്ടേ അറിയാല
ആഹ് അത് കണക്ടെയ്യാ അറിയ അത് ഞങ്ങൾ ആഹ് അത് കണക്ടെയ്യറിയാ അത് ഞങ്ങൾ ഓൾറെഡി ലേബർ റൂമില് വരുമ്പോഴത്തേക്കുവെ അങ്ങനെ കിട്ടും
ഓ നമ്മള് അതാണ് കൂടുതൽ അവിടെ ചെയ്യണ ഏറ്റവും കൂടുതൽ അതാണ് ചെയ്യണെ അവടെ എൻ എസ് റ്റി കണക്റ്റെയ്യ കാരണം എല്ലാം വ വരുന്ന എല്ലാവരും എൻ എസ് ടി മോണിറ്ററെയ്യാൻ വരുന്നയല്ലേ അപ്പം അതാണ് ഏറ്റോം കൂടുതൽ ചെയ്യുന്നവിടെ പിന്നെ അസസ്മെന്റും ചെയ്യാം അല്ലാതെ ഹെൽത്ത് എജ്യൂക്കേഷനും ചെയ്യാം
ഓ ഹെൽത്ത് എജ്യൂക്കേഷൻ പക്ഷെ അന്ന് ഇങ്ങനെ പറയുന്നേട്ട് ആദ്യത്തെ കൊറച്ച് വയച്ചിലുള്ളവര് ആദ്യത്തെ ദിവസം ചെയ്തപ്പം ഈ എന്തുവാ ഹെൽത്ത് എജ്യൂക്കേഷൻ വാങ്ങിലാ മേ അതിന് കുറിച്ചൊന്നും സംസാരിച്ചില്ല പക്ഷെ രണ്ടാമത്തീസം എക്സാം എഴുതാൻ പോയപ്പോഴാണ് ഈ ഹെൽത്ത് എജ്യുക്കേഷന്റെ കാര്യത്തിനെ പറ്റി ചോദിച്ചു തുടങ്ങിയത് അപ്പൊ തലേദിവസം എക്സാം എഴുതിയവരിടത്തും കൊണ്ടുവരാൻ പറഞ്ഞു
നീ ഹെൽത്ത് എജ്യുക്കേഷൻ ചെയ്താ
ആ ഞാൻ ഹെൽത്ത് എഡ്യൂേഷൻ മറ്റേ നോർമലിയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ അന്ന് ചെയ്തായിരുന്നു പിന്നെ രണ്ടാമത് എക്സാമിന് വരുമ്പോ നമ്മള് എഴുതി കൊടുക്കണംന്ന് പറഞ്ഞ് എഴുതി ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കണംന്ന് പറഞ്ഞ് ഞാൻ പടൊക്കെ എഴുതി വെട്ടി വെച്ചേക്കുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടേ എക്സാമിന്
അത് വലിയ സീന് കാണൂലേരിക്കും
ആഹ് ഇതന്ന് പറഞ്ഞാ ഇവിടെന്ന് പറഞ്ഞ ഞാൻ അന്ന് എക്സാമിനന് കണ്ടന്ന് പറഞ്ഞ ഈ മറ്റേ നമ്മുടെ വാർഡില് നല്ല സീന് ആയിരുന്ന് എന്ന് പറഞ്ഞാ ജിൻസി മാം പ്രോപ്പർ നമ്മളെ എക്സാം എങ്ങനെയാണോ അതുപോലെയാ ചെയ്യിപ്പിച്ചേ പക്ഷെ എന്തുവാ എൻ എസ് റ്റി യിൽ വിനീതമാം ഒരു നമുക്കൊരു പേഷ്യന്റിനെ തന്ന് അതെടുത്തേനേഷം അതങ്ങ് പോവും പിന്നെ നമുക്ക് വലിയ മാം നമ്മൾ നോക്കത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നുല്ല അസസ്മെന്റ് ചെയ്യാനായിട്ട് മാമ് ഒന്ന് നോക്കും നമ്മൾ പ്രോപ്പർ ആായിട്ടാണോ ചെയ്യുന്നത് അവിടെ എന്താ നമ്മളെ ഇതില് വിനീത മാമിന്റെ അവിടെ വരെ നമ്മൾ ഹോസ്പൾട്ടേഷൻ ചെയ്യണ്ട നമ്മളെ അസസ്മെന്റ് ചെയ്തിട്ട് പകരം മാം എന്തുവാന്നു ചെയ്യുന്നേ ആ എൻ എസ് റ്റി ടെ പ്രോബ് അങ്ങ് എടുത്ത് തരും നമ്മൾ ചെയ്ത പ്രോപ്പർ ആയിട്ടാണെങ്കിൽ മാത്രേ നമുക്ക് ഹാർട്ട് ബീറ്റ് കിട്ടത്തുള്ളൂ നമ്മള് വെക്കുന്നത് നമ്മുക്ക് ആറോയെ കി ട്ടിന്ന് വെച്ചോ നമ്മള് ആ പേഷ്യന്റിനെ കൊണ്ട് വെക്കുമ്പോ ചെലപ്പോ ഒർജിനലി പേഷ്യന്റിന് യെല്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് റ്റാണ് ഇല്ലാന്ന് മാമിന് മനസ്സിലാക്കാൻ പറ്റി ഇതാണ് മാം ഓൺസ്കൽട്ടേഷൻ ചെയ്യാൻ സമ്മയിക്കത്തില്ല പകര ഈ എൻ എസ്റ്റി പ്രോബിഞ് തര് കറക്റ്റ് വെക്കാന്ന് അങ്ങനെയാണ് തോക്കുന്നത്.
ഓ അത് കൊള്ളം
അങ്ങനെയാണ് മാം ഇപ്പോവിടെ കണ്ടുപിടിക്കുന്നത് അത് കാരണം പേടിയാണ് തെങ്ങാണ് തെറ്റി പോകെന്ന്
ഉം എന്നാ പിന്നെ ശരി നീ അത് ചെയ്തു നോക്ക്.
ആഹ് ചെയ്ത് നോക്കാടി
ആ ശരി